ഹലോ ഹലോ ഹലോ കേക്കുന്നുണ്ടാ ഏഹ്
ഹലോ
ആഹ് കേക്കുന്നില്ലേ?
ഹലോ
ഹലോ കേക്കുന്നില്ലേ?
ഹലോ
ഹലോ നീ കേൾക്കുന്നില്ല
ആഹ് ഇപ്പ കേക്കണ്ട് ഇപ്പ പറ
ഏഹ് എന്താണ് വിശേഷങ്ങൾ
കുഴപ്പല്ല അങ്ങനെക്കോ പോണ് അവിടെയോ?
ഓഹ് ഇവിടെ അങ്ങനെ തന്നെ അവിടെ മഴയൊകെ ഉണ്ടോ
മഴ ഇല്ല ചെറിയ ചാറ്റലുണ്ടായിരുന്നു ഇപ്പൊ ചെറിയൊരു മഴക്കാറ് കാണുണ്ട്.
ആ അവിടെ അങ്ങനെ തന്നെ ഞാൻ നാട്ടിൽ വിളിച്ചപ്പോ അവിടെ അവര് പറഞ്ഞ് രണ്ടു ദിവസായിട്ട് അവിടെ ബെയിലെ ല്ല്യ പറഞ്ഞു
ആഹ് ആഹ അമ്മയും പറഞ്ഞട്ടു പ്പ അവിടെ നാട്ടിൽ ല്ല എല്ലാവർക്ക ഇപ്പോ ഒരു പനിയും കാര്യങ്ങളൊക്ക
ആടി എല്ലാർക്കും പനിയാണ്.
ഇന്നലെ തൊട്ട് അമ്മയ്ക്ക് പനി തുടങ്ങിയിക്ക്
ആഹ്
ന്റെ അമ്മ കൊറവുണ്ടന്ന് പറയുന്നു പക്ഷെ എന്നാലും വയ്യ സംസാരം കേക്കുമ്പോൾ മനസ്സിലാവണ്ട്.
ആഹ് പിന്നെ അത് മാത്രല്ല പനി വന്നാൽ ആഹ് പനി വന്നാല്ലേ സൗണ്ട് ഒക്കെ മാറി പോവല്ലേല്ലേ അങ്ങനെയാണ്. ഭയങ്കര ക്ഷീണം അതൊക്കെയുള്ള പനി വര ആഹ് പിന്നെ എൻ്റെ ഉമ്മന്ന് പനിയാണല്ലോ അപ്പോൾ ഉം പിന്നെ അന്നേരം ഫുഡ് ഒന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല വീട്ടിലാണെങ്കിൽ മറ്റേ കു കുറവ ഇല്ലേ കുറവ അരി ഇല്ലേ
ആഹ് ആഹ്
ആ് അതാണുള്ളത് അപ്പൊ അത് നല്ലോണ്ണം വേവൂലല്ലോ അതൊരു വേറൊരു ടൈപ്പ് അരിയല്ലേ കൊറച്ചോരു ഉണ്ട പോലെ അപ്പോ ഉണ്ടാക്കാ അത് ആയൊണ്ട് കഴിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ നമ്മള അവിടെ ഒരു ഹോട്ടലുണ്ട് അ അപ്പോൾ അവിടത്തേക്ക് ഫുഡ് വാങ്ങാൻ പോയി. ന്നിട്ട് ഇമ്മ പറയ നടക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ നടന്ന് പോകുമ്പോ വണ്ടിയൊന്നും കാണുന്നില്ല കണ്ണൊന്നും കാണുന്നില്ലന്ന് അത്ര ആ അത്രയും വയ്യാണ്ടായി. ഉം വേറെന്താണ് ചായ കുടിച്ചോ?
ഓഹ് ചായ ഒക്കെ കുടിച്ചു വീട്ടില് ആരും ഇല്ലല്ലേ ഉപ്പല്ല അനിയത്തി
ആഹ് ഇല്ല ഉപ്പ ഇല്ല അനിയത്തിക്കും പനിയ ഉമ്മ ത്തിക്ക് പനി അവള് ഒരാഴ്ച ആയി സ്കൂൾ പോയിട്ട് തിങ്കളാഴ്ച മാത്രം പോയെ.
അതാണ് ഒരു വയ്യായ വന്ന് കഴിഞ്ഞ ആരും ഉണ്ടാവൂല.
ആഹ് അതന്നെ അത് ഉമ്മ പറഞ്ഞിക്ക് ഈ ഞാ ഇപ്പോ കുറച്ച് ലീവ് എടുത്തല്ലോ അത് എടുത്തിക്കില്ലങ്കിൽ എങ്കിലും വന്ന് നിക്കാഴിഞ്ഞ് എന്നൊക്കെ അങ്ങനെ പറയും പക്ഷേ ഏഹ് ഞാൻ പോയ എന്യ്ക്കും പനിക്കും അതാ പ്രശ്നം
ഉം അതെ പിന്നെ നോക്കാന് പിന്നെ വേറെ ആൾ വരേണ്ടി വരും
അതെന്നെ പിന്നെ ഞങ്ങള് മൂന്നാളെ നോക്കാരാളെ വേണ്ടി വരും ഉം വേറെന്താണ് കോളേജൊക്കെ ഓഹ് ചായൊക്കെ കുടിച്ച് പിന്നെ കോളേജ് ക്ലാസ്ക്കെ കയിഞ്ഞാ
ഓ ക്ലാസ് ഒക്ക കയിഞ്ഞു അഞ്ചോണി വരല്ലോള്ളൂ
ആഹ് എത്ര ഒമ്പത് മണിമുതൽ അഞ്ച് മണി വരെയാ
അഞ്ച് മണിവരെ ആഹ്
ആഹ് ആഹ് ശരി വേറെന്താ? ഓ ഞാ പോയി വന്ന്. ഞങ്ങക്കിന്ന് ഡ്യൂട്ടിയേയ്ന്നു
ഉം ഐസ് ഐസീവ്ട് ഉം പിന്നരു പിന്നൊര് ഞാന് ഒരു ഒമ്പത് മണിയാവുമ്പം പോയി
അതെ
ഉം എ അഞ്ച് മണിക്കന്നെ വന്ന് എട്ട് മണിക്കൂറിന്റെ ഷിഫ്റ്റ് ആണ്.
ആഹ്
ഉം പിന്നെ നിങ്ങക്ക് എങ്ങനെ പോസിങ്ങക്കാ?
പോസ്റ്റിങ്ങ്‌ ഇപ്പൊ ഇല്ല എക്സാം ആയ കാരണോ
ആഹ് എക്സാം കയിഞ്ഞില്ല ഈ അടുത്തൊരു എക്സാം കയിഞ്ഞിണ്ടല്ലാ
പ്രാക്റ്റിക്കല് ഞങ്ങടെ മാത്രെ കയിഞ്ഞിട്ടുള്ളു. ബാക്കി ഡിപ്പാർട്ട്മെന്റിന്റെ കയിഞ്ഞിട്ടില്ല. പിന്നെ ഇന്റേണൽ എക്സ എക്സാം ഇണ്ട് അത് കഴിഞ്ഞിട്ടൊക്ക ഇനി ഇണ്ടാവുള്ളൂ പോസ്റ്റിംങ്.
ആഹ് അത് ശരി അങ്ങനെ നീ ഇപ്പ സെക്കൻഡ് ഇയർ തന്നല്ലേ?
ആഹ് അതതെ മാറ്റംന്നൂല്ല്യ.
വേറെന്താ? കൊറെ കാലായല്ലോ പോയിട്ട്. പോയി ഇത് രണ്ടൂന്ന് കൊല്ലം ആയല്ലോ
രണ്ടല്ല
എന്തല്ലായിക്കല്ലോ
നമുക്ക് തോന്നും അങ്ങനെയൊക്കെ കഴിയൂല്ല്യ
ഉം നമ്മളെ കൂടെ ഇള്ള ബാച്ചാരൊക്കെ പ്പൊ ഡിഗ്രി കേറിയൊലൊക്കെ തേർഡ് ഇയർ ആയി ഉം ഉം നമ്മളേ ജൂനിയേഴ്‌സ് ണ്ടാവ്‌ല്ലേ സ്കൂൾളൊക്കെ പഠിക്കുമ്പോ? ഉം ഓര് ഇപ്പ സെക്കന്റ് ഇയറാ നമ്മള് ഓലെ കൂടായി
അതെ
പക്ഷെ ഇനിയിപ്പ നമ്മള് സെക്കൻഡ് ഇയറിലായാൽ ഇപ്പൊ നമ്മള സൂ--ത് സൂപ്പർ ജൂനിയർ ഇതില്ലേ സബ്ജൂനിയേഴ്‌സ് ആഹ് ഓര് സെക്കന്റ് ഇയർ ആയാലായ്ക്കും അമ്മള് തേർഡ് ഇയറിലേക്ക് പോവൊള്ളൂ അതല്ലേ എന്തൊക്കോ കഥകൾ
അതെ
പിന്നെ ഈ മെഡിക്കല് ഇങ്ങനാണല്ലാ കൊർച് ലാഗാവല്ലോ നമുക്ക്‌ പിന്നെ ഇത് കിട്ടിയാ പിന്നെ ഒരു പ്രൊഫഷൻ ആയി അല്ലാണ്ട് വേറൊരു ഇതുപോലെ ആഹ് ഡയറക്റ്റ് കേറാലോ. ആഹ് മറ്റേത് പിന്നെ വേറെന്തെങ്കിലൊക്കെ പഠിക്കണ്ടേ പിജിയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ എടുക്കണല്ലോ ഉം വേറെന്താണ്?
ആഹ്
ഏഹ്
ഞാന് ഇങ്ങനെ ഇരിക്കണെ വേറെ പണിയൊന്നും ഇല്ലല്ല
ഉം എക്സാം ആന്ന് പറഞ്ഞിട്ട് പഠിക്കുന്നൊന്നും ഇല്ലേ
നോട്ട്സ് ഒക്കെ എടുത്തു എക്സാം നീട്ടി വെച്ചൂ പറയിണ്ട് അപ്പൊ പിന്നെ പഠിക്ക്യാ ഒര് മടി
അത് ശെരി ഇനി നാട്ടിലൊക്കെ എപ്പാളാ പോന്നേ
നാട്ടിലേക്ക് സെക്കൻഡ് സാറ്റർഡേ പോണം
സെക്കൻഡ് സാറ്റർഡേ ആഹ് സെക്കൻഡ് സാറ്റർഡേയും സൺഡേ ലീവ് ആയി അപ്പൊ രണ്ട് ദെവസം കൊണ്ട് എങ്ങനെ പോയി വരും?
ഇല്ല ഞാൻ വെള്ളിയാഴ്ച ക്ലാസ് കഴിഞ്ഞ്യാ പോവും എനിക്ക് തിങ്കളാഴ്ച ഒര് സാസ് ട്രാ ലീവ് ചോദിച്ചിട്ട് പോവും അങ്ങനെ
അയ്ശെരി ആ ഉം നിനക്ക് അവ്ടന്ന് എ ത്ര ഹവറ് ഡിസ്റ്റൻസ് ഇണ്ട്
എനിക്ക് ഒരു ആ എൻ്റെ വീട്ടിന്ന് ഞാൻ അന്നാ ഒര് അഞ്ച് മണിക്കൂറൊക്കെ പടിക്കൂം
ഉം ഉം അയ് ശെരി അഞ്ച് അഞ്ചാരാ മണിക്കൂറല്ലേ ആഹ് ആഹ് അത് ശെരിയാ
അത് കയിഞ്ഞ് വെരുമ്പോ ആ ഒര് സമയാവും
ഉച്ചക്ക് എറങ്ങിയാ വൈകുന്നേരം ഒക്കെ ആവുമ്പോഴത്തെ എത്തുവ്യാ
ആ എത്തും വീട്ടിന്ന് പൈനൊന്ന് മണി ആവുമ്പോ പതിനൊന്ന് മണി പൈനൊന്നര ആവുമ്പോ വീട്ടിന്ന് എറങ്ങി കഴിഞ്ഞാ ഇവടെ എത്തുമ്പോ ആറ് മണി
ആറ് മണി ലേ അത്ര ലേഖാവും ഉം അങ്ങനെ പിന്നെന്താ വിശേഷങ്ങളൊക്കെ
പിന്നെ എന്ത് വിശേഷം അങ്ങനെ
ഉം വീട്ടിലേക്കൊക്കെ വിളിച്ചില്ലേ
ഏയ് വിളിച്ചിട്ടില്ല ആഹ് ഇനി കൊറച്ച് കഴി
ആഹ് റോമിലോള്ള ഫ്രണ്ട്സിനോക്കെ യെ
വന്നല്ലേ ഒള്ളൂ കോളേജ് കഴിഞ്ഞ് വന്ന് ഒരാള് കുളിക്കാനൊക്കെ പിന്നെ ബാക്കി ഒക്കെ ഫോണിൽ കളിച്ച് ഇരിക്കണ്ട്
അത് ശെരി ആഹ്
ആഹ്
പിന്നെന്താ ചായ കുടിച്ചില്ലേ എന്താ ചായക്കന്താ കടി ഇണ്ടാവ്യാ വൈകുന്നേരം
ചായ കുടിച്ച ഇണ്ടാവുള്ള്യാ
ചായ മാത്രല്ലേ ഞങ്ങൾക്ക് ഇന്ന് ചായേ മാഗി ആയിരുന്ന് ഉം ഞങ്ങക്ക് ചായേ മേഗിയായിരുന്നു ഇന്ന് ന്യുഡിൽസ് ഉം അതെ
ആഹ് അവടത്തെ പോലല്ല ഇവടെ അതാണ് വ്യത്യാസം
ആഹ് സോറി ചായല്ല കേട്ടോ ബൂസ്റ്റ്
ബൂസ്റ്റ്‌ ആഹ്
ആഹ് കയിച്ച് ബൂസ്റ്റും ന്യൂഡിൽസും വേറെന്താ അവടെ കുക്കിംങ് ഒക്കെ പറ്റോ
ഞാന ക്ലാസ് ണ്ടെന്ന് കഴിഞ്ഞ്യാഴ്ച ഞാൻ പോയിണ്ടായി
ആഹ്
ആഹ് ഞാന് ന്നിട്ട് എക്സാം ന്ന് പറഞ്ഞിട്ട് ഇങ്ങണ്ട് വന്നതാണ് അല്ലെ ഞാൻ അവടെ നിന്നേനേ എൻ്റെ വീട്ട ആഹ് വൃത്തികെട്ടാ സാർ എക്സാം ആണ് അങ്ങനെയാണ് ഇങ്ങനെയന്ന് പറഞ്ഞിട്ട് മനുഷ്യൻ ഇങ്ങോട്ട് വന്നപ്പോ ഇവടെ തേങ്ങയും ഇല്ല
എക്സാം നീട്ടി വെച്ച് പ്രാക്ടിക്കാൽ നടക്കല്ലേ എനിക്കാണെ അത് കത്തിയും ഇല്ല്യാ ഉം രണ്ട് ദൂസം അവടെ നിന്നട്ട് വന്നാ മതിയാരുന്ന്
ശെരി വെറുതെ വന്ന്
ഉം ഇവടെ വന്നിട്ട് കാര്യയില്ലാ
ഏഹ് പിന്നെ ഇനിപ്പ രാത്രി എന്താ ഫുഡ്?
രാത്രി ന്ന് സാമ്പാർ. തൊന്ന് പറയിണ്ടായി. കഴിക്കാൻ പറ്റൂല്ല. ങ്‌ഹ.
ആ അപ്പം എന്ത് ചെയ്യും? ഓർഡർ ചെയ്യോ?
ദോശയാ
ആഹ് ആ അവിടെ കോളേജിന്റെടുത്ത് ഈ, ഏഹ് കോളേജിന്റെ അടുത്ത ആയോണ്ട്, ഇങ്ങനെ എത്ര അറുപത് രൂപ അമ്പത് രൂപ അങ്ങനെത്തെ.
അങ്ങൻത്ത ഫുഡൊക്കെ ആദ്യന്നെ ഇടൊടി അവര്. ക്കെ റെയ്റ്റ് കൂട്ടി ആദ്യ അറുവ രൂപക്ക് ബിരിയാണി കിദ്ധേന്നു അത്പ്പോ. ഇല്ല്യ ആദ്യ കൊർച്ച പൈസ കൂട്ടി പിന്നെപ്പൊ ഇല്ല്യ. പിന്നൊക്കെ ആഹ് ഇണ്ടാ ഇവിടെ ഇല്ലാടി ആഹ്. ഇവടൊക്കെ നൂറ്റി ഇരുപത് നൂറ്റിപ്പത്ത് ഇതന്നെ.
ആഹ് ഒരു കോളേജ് സ്റ്റുഡന്റ്സ ഒക്കെ ആകുമ്പോ, ഓല്ക്ക് കുറച്ച് റേറ്റ് ക്ക കുറച്ച് കൊടുത്തൂട അല്ലേ?
ആ പിന്നെ ആകെ വാങ്ങാൻ പറ്റാ. അറുപതു രൂപയ്ക്കു രണ്ട് ദോശ കിട്ടു. അത് വങ്ങിച്ച് കഴിക്കാ.
അത് ശരി. ആഹ്.
ആഹ് പിന്നേന്ന ച്ചാ പിന്നൊരു നൂഡിൽസൊക്കെ രണ്ടാളു കൂടി വാങ്ങി കഴിക്ക്യ. പിന്നെ പ് ഞങ്ങള്,
കോൺണ്ടിച്ചിണ്ടാവോ?
ഓ ഉണ്ട് ക്വാണ്ടിറ്റിയിണ്ട് പിന്നെ ഞങ്ങള്. ബ്രെഡ് വാങ്ങും. ചിക്കൻ കറി വാങ്ങും.
ആഹ് ആ അങ്ങനെയൊക്കെ ആകുമ്പോ പിന്നെ പ്രശ്നമില്ല.
ഉം. ഒരു ചിക്കൻ കറി നാലാളക്ക കഴിക്ക. നാലാളം ച
ആഹ് ആഹ്.
അങ്ങനെ വാങ്ങി. ബ്രെഡും വാങ്ങും ഞങ്ങള്. അപ്പൊ കൊഴപ്പില്ല കഴിക്ക. ഉം. രണ്ട് പാക്കറ്റ് ബ്രെഡും ഒരു ചിക്കൻ കറിണ്ടെങ്കി അഞ്ചാൾക്ക് കഴിക്ക നല്ല രീതിക്ക്.
ഏഹ്
ഉം.
ഉം ശരി. പിന്നെന്താണ്?
ഉം
പിന്നെന്താ ഇങ്ങനെ. പ്പ പോന്നേനി ഇനിപ്പോ ഞാനും നാട്ട്ല് അട്ത്തഴ്ച പോണ വിചാരിച്ചിരിക്കല.
ആഹ് അടുത്താഴ്ച പോണ്ട്.
ഉം ഉം പോണം. ഇനി സാറിനോട് ലീവ് ചോദിക്കാന്ന്. അതാണ് ടാസ്ക്. ഓന് വരാനുള്ള ടാസ്കിനേക്കാൾ പ്രശ്നം ലീവ് ട്ടുന്നതാ
ട്ടയാ പിന്നാല നടക്കണ ന്തൊക്കെ കളിയാ. ഒരു മാതിരി സ്വഭാവമാണ്. ഇവിടിയുണ്ട് ഒരെണ്ണം.
എല്ലാടുത്തും ഇണ്ടാവും പിന്നെ ഇങ്ങനെ ഓരോന്ന്.
അതെ ഒന്നുണ്ടായത് പോയി.
ഏഹ് പോയാ സമാധാനായി ഞങ്ങക്കു ഇതുപോലെ ഒരു മാമ് ണ്ടേര്ന്നു ഞങ്ങക് തു പോൽ അ തന്നെ മാം സാറും ഭയങ്കര ഫ്രണ്ട്സ. എന്നിട്ട് മാം പോയി. ഇപ്പൊ ഒരു സമാധാനംണ്ട്. മെഞ്ഞാന്ന് പോയതാണ് ഇന്നലെ ഇന്നൊക്ക കോളേജ്. ക്ലാസിലൊക്കെ എനിക്കൊരു ഒരു ഫ്രീഡം കിട്ടിയ പോലാ.
അതെ. ഇവിടെ അതേ പോയപ്പോ സമാധാനം.
ആഹ് ആം.
വാതിൽ വാനാടി കിഷ്ടല്ല. വെറുത ആവിശ്യല്ലാണ്ട് വരും. വന്ന് രണ്ട് ഓളി ഇടും. പോവും. വരും വീണ്ടും വന്നു സൗണ്ട് ണ്ടാക്കും പോകും.
ഓര് ഒന്നും പറഞ്ഞിക്കില്ലെങ്കിലും, ഓരെല്ലർക്കും പേടിയായി. കി ജസ്റ്റ് ഒന്ന് അയ്ലുടി പോയാ മതി.
ആഹ് ആഹ്.
ഉം
ന്ത സൗണ്ട് ക്ലിയ്യറാവ്ണില്യ
അത് പൊർത്ത് ഞാൻ ഹോസ്റ്റലിലാണല്ലോ അപ്പൊ പൊർത്ത്ങ്ങനെ കുട്ടിയളെഎന്തൊക്കോ സൗണ്ട്ണ്ടാക്കിയതാ പിന്നെന്താ
അഅ് ശരി ഞാൻളിക്ക വിളിക്കാന്ന്
ആ അക്ക് ശെരി ആഅ്ശെരി ശെരി
ആയ്